ഹലോ, ആഹ് കേൾക്കുന്നുണ്ടോ?
ഓഹ്, കേൾക്ക്‌ണ്ട് എന്തൊക്കെ വിശേഷൊക്കെ? ആഹ്, നല്ല മഴ ഇണ്ടോ?
ആഹ്, മഴണ്ട് അവിടെയോ?
ഏഹ്, ഓഹ് ഇവിടെ നല്ല മഴേ.
അതെ, പിന്നെ മറ്റേ കുട്ടികള് ഇള്ള ആളാ?
ഓഹ്, രണ്ടാള്ണ്ട്.
അതെ വെക്കേഷനൊക്കെ ആയിട്ട് ടൂറൊക്കെ പോയോ?
ആഹ് ചെറിയേ ടൂറ്. ഏഅച്ചാല് ഉമ്മക്ക് സുഖല്ലേനി അതുകൊണ്ട് പിന്നെ വലിയ യാത്രയ്ക്കൊന്നും പോയില്ലേ പിന്നെ ഞങ്ങൾതി്റെ വേറെ ഇടയിൽ വേറൊ ചെറിയരു വൊക്കേഷൻ വന്നപ്പോൾ ടൂറും ഒക്ക പോയി
അതെ ആഹ് ആഹ് ഇങ്ങനെ ഉണ്ടായിരുന്നു യാത്രക്ക്
ആഹ് അടിപൊളിയനി നല്ല എൻജോയ് ചെയ്ത് ഉം അങ്ങനെ ദൂരയാത്ര ആദ്യായിട്ടാ പോയത് ഉ പിന്നെ പോയി വരലോള്ളേ ഇനി ഇത് പിന്നെ അങ്ങനെല്ലാം പോവലുണ്ട് അതൊക്കെ അടുത്തൊക്കെ പോയി വെകുന്നേരം ആകുമ്പോ ണ ഒരു ഇത്ങ്ങനെല്ലേ ഇത് രാവിലെ പലച്ചൊക്കെ പോയിട്ട് പിറ്റേന്ന് രാവിലെ എത്തിയത്
അതെ
അങ്ങനെ ആ അങ്ങനെ കൊറച്ച് ദൂര ഇണ്ടേന നല്ല രസ് ഉണ്ടായിനി ആഹ് അങ്ങനെ എല്ലാരും കൂടെ കുടുംബ വീട്ടിൽന്ന് എല്ലാരും കൂടെ ആയിട്ട് പോയതേനി
അയ്ശരി ആ വീ നിന്ന് എല്ലാരും കൂടി പോകുമ്പോ നല്ല രസാവവുംല്ലേ
ആഹ് ബസ്സൊക്കെ വിളിച്ചു പോയതേനി പിന്നെ ഭക്ഷണം ഒന്നും ഞമ്മളൊന്നും വീ പുറത്ത് അല്ല ഞങ്ങള് ഞങ്ങന്നാ പോയതാ ഫാമിലി എല്ലാരുംപാടെ പിന്നെ പൈസ ഒക്കെ കളക്ട് ചെയ്തിട്ട് ആഹ് ഭക്ഷണംന്നും പൊർ ഒരു വെള്ളം പോലും പുറത്തുന്ന് വാങ്ങാ അതെ തന്നെ ചെലവ് അങ്ങനെ കൊറച്ചിട്ട് പക്ഷെ പുറത്തുന്ന് വെള്ളവും ഭക്ഷണൊക്കെഞമുക്ക് പറ്റൂലല്ലോ ചിലപ്പോ വയറിന് പറ്റൂല്ലെങ്കിലോന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങ തന്നെ ഭക്ഷണംക്കെ ഉണ്ടാക്കി ഒക്കെ കൊണ്ടു പോയതാ
ആഹ് നമ്മുടെ നട്ടത്തെ ഫുഡ് പോലെല്ലേ പുറത്തു പോയാൽ ചിലപ്പോ പറ്റില്ലല്ലോ അല്ലെ
ആഹ് പറ്റൂലല്ലോ അപ്പൊ ഞങ്ങള് ഉച്ചക്കത്തവും രാവില തൊക്ക ഉണ്ടാക്കി കൊണ്ടുപോയി അങ്ങനെ പെട്ടെന്ന് കേടു വരാത്ത സാധനങ്ങളാക്കി അങ്ങനെ കൊണ്ട് ഉണ്ട വീട്ടന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയി എന്താ ണ്ട ഇനി അത ഒരു മറക്കാൻ പറ്റാത്തൊ ഒരു അനുഭവ ഇനി ഏ
അല്ല അങ്ങനെ ഫുഡ് കൊണ്ടു പോവാണെങ്കിൽ നമുക്ക് ചെലവും കുറവാവും പറയാ
ആഹ് ചെലവ് അള്ളാ ഒരു അവിടുന്ന് തന്നെ വെള്ള ഇതിനൊക്കെ കുപ്പി വെള്ളത്തിന് തന്നെ ചോയി വെറുതെ ജസ്റ്റ് ചോദിച്ച ഞങ്ങള് വല്ല്യ ടി പിന്നെ ഇതില് കൊണ്ടുപോയതേനി വെള്ളം വല്ല്യ ട്ടിന്നില് ഇപ്പൊ വെറുതെ പിന്നെ അവിടുന്ന് കയ്യിലൊക്കെ വെള്ളം നടന്നിങ്ങനെ പോകണ്ടെ അപ്പൊ കയ്യിലെ വെള്ളൊക്കെ തീർന്നോയി അങ്ങനെ ഞങ്ങള് പീടിയേ കേറി ചോദിച്ചപ്പോ പിന്നെ അയ്മ്പ് ഉറുപ്പിയ ട്ടാ ഉള്ളൂ ഒരു കുപ്പി വെള്ളത്തിന് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ പത്തിരുപതിനൊക്കെ കിട്ടല്ലോ അവിടുന്ന് അമ്പത് രൂപയാണ് പറഞ്ഞു അങ്ങനെ പിന്നെ
അതന്നെയാണ് നമ്മുടെ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നല്ല വിലയാണേ
നല്ല വിലയാ ബസ്സില് ബസ്സിലുണ്ട് വെള്ളം അതന്നെ ആ എന്നിട്ട് ബസ് ചാർജന്നെ ഉണ്ട് നല്ല സംഖ്യ ആയിണ്
അതെ പിന്നെ എല്ലാരും കൂടി ആകുമ്പോ പിന്നെ
എന്തായാലും അതന്നെ ഉം പിന്നെ ഓരോരുത്തരോരുത്തര് ഏ ന അതെന്നെ നിങ്ങള് പോവലുണ്ടോ
ആ ഞങ്ങള് ഇപ്പൊ മൂന്നാറ്ക്ക് കൊറെ കൊറേ കൊറെ മുന്നേ പോയതാട്ടോ അങ്ങനെ പോയിണ്ടായിരുന്നു അതിങ്ങനെ പാക്കേജിൽ പോവാ ചെയ്തത്ട്ടോ അത്‌ വീടിന്റെ അടുത്ത് ത്തെ കുറേ ആളുകളൊക്കെ ആയിട്ട് ഇവിട്ന്നല്ല മേമ്മെടെ വീടിന്റെ അവിടെന്നാ പോയത് അപ്പൊ അങ്ങനെ പോയപ്പോ നല്ല രസം ർന്നതാ അവരും അതങ്ങനെ രാവില്ത്തെ ഫുഡ് മാത്രം കൊണ്ടേയിണ്ടാർന്നു അതെന്താ വെള്ളയപ്പം കടലക്കറി അങ്ങനെ എന്തൊക്കെ ആ നമ്മള് കുറച്ചു പേരൊക്കെങ്ങ്നെ അവരവരുടെ കയ്യിലും വെച്ച ഉണ്ടായിർന്നു അതല്ലാണ്ട് കൊറേ പേരിങ്ങനെ ഏഹ് അവിടെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കിട്ട് അങ്ങനെയും കൊണ്ടേയിണ്ടാർന്നു
ആഹ് അങ്ങനാമ്പോ കൊറെ ചിലവ് പിന്നെ യാത്ര യാത്രയില് പിന്നെ തോനെ ഭക്ഷണം ഒന്നും വേണംന്ന് ഇല്ലല്ലോ
ആഹ് അതെ
ആഹ് ച്ചേ ഒരു അന്നേരത്തെ ഒരു ഇതിന് മാത്രം പിന്നെ യാത്രന്നെല്ലേ ഫുള്ള് കൊറേ ഉറങ്ങീട്ടും കൊറേ കണ്ട് കാണാനുള്ളതും ഒക്കെ ഇണ്ടാവൊല്ലോ
ആഹ് പിന്നെ പുറത്തുന്നാണ് ഫുഡൊക്കെ നടന്നത് അത് കൊറേ പേരുള്ള കാരണം എങ്ങനെയാന്ന് അറിയില്ല അവര് പാക്കേജായിട്ടല്ലെ ഇങ്ങനെ കൊണ്ടോയത്
ആഹ്
അതിനെക്കാളും നമ്മള് കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പോക്ന്ന നല്ലത് തോന്നുന്നു
ഉം ഉം അതന്നെ
ഞങ്ങള് കോളേജിന്നൊക്കെ ടൂർ പോയപ്പോ ഏഹ് ഇങ്ങനെ അയ്യായിരം രൂപയാ ഇണ്ടായിരുന്നത് അതില് അഞ്ചു ദിവസത്തെ ഇണ്ടായിരുന്നു പക്ഷെ അത് നല്ല ലാഭാരുന്ന്ട്ടോ കർണാടകക്കാ പോയത് അപ്പൊ അഞ്ചൂസം ഹ കിട്ട്ണ്ടല്ലോ അഞ്ച് ദിവസത്തിന് അയ്യായിരം പറയുമ്പോ അപ്പൊ അത്ര ഇതില്ല പിന്നെ വണ്ടിടെ പൈസയും ഒക്കെ കൂടെ ആവ്മ്പോൾ സംഗതി ശരിക്കും നമ്മളെ ഇവിടുന്ന് ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ അതിനും കൂടുതൽ വരും
ഉം ഉം
പക്ഷെ ആ ക്ലാസ്സില് പത്തമ്പത്തിനാല് കുട്ട്യാളൊക്കെ ഉണ്ടായിർന്നുട്ടോ പക്ഷെ അയില് ഏഹ്
അതൊരു വേറെ രസം കോളേജിൽന്ന് പോകുമ്പോല്ലേ ഏഹ് ഫ്രണ്ട്സാളൊക്കെ കൂടി പോവ്മ്പോ ഒരു രസാണല്ലോ
അതെ അത് നല്ല
ഫാമിലി ആയിട്ട് പോവ്മ്പോ വേറൊരു രസം ഫ്രണ്ട്സായിട്ട് പോമ്പൊ വേറൊരു രസം ഒക്കെ ഓരോരോ വേറൊരൊ അനുഭവങ്ങളാണ്
അങ്ങനെ കൊറെ സ്ഥലങ്ങളും കാണാൻ പറ്റീട്ടോ ബേപ്പൂരൊക്കെ ഇണ്ടല്ലോ ഗോൾഡൻ ടെമ്പിള് അങ്ങനെയൊക്കെ പോയിണ്ടായി ആ ഫുഡും കുഴപ്പണ്ടാരുന്നില്ലട്ട നമ്മള് പോവ്മ്പഴൊക്കെ ഭയങ്കര ഇതാര്ന്ന് ത ഞങ്ങള് കൊറേ
പിന്നെ ഭയങ്കര വെല ആയിക്കും പൊറത്ത് നമ്മള് വാങ്ങുമ്പളെന്തായാലും ഭയങ്കര വെലേയ്ക്കും
അത് പിന്നെ പാക്കേജിൽ തന്നെ ഇള്ള കാരണം ആവ്കന്നെ കാരണേ നല്ല ഫുഡാരുന്നു ഇണ്ടാവ്ണത് ബൊഫേ പോലെ ഒക്കെ ആർന്ന് കൊറെ ഐറ്റംസ്ക്കെ ആയിട്ട് നല്ല രസണ്ടാറ്ന്നു അല്ല അവിടെ മറ്റേന്നൊക്കെ പറയുമ്പ നമ്മളധികംങ്ങട് ടേസ്റ്റില്യാത്തൊര് ഫുഡ്ഡാണ് വയറിന് പറ്റില്യ അങ്ങനെക്കെല്ലേ നമ്മള് വിചാരി
ഞമ്മള് ആഹ് അതന്നെ ഇപ്പ അയ്ന് ഫുള്ള് ആഹ് ഞമ്മളെ നാടൻ ഭക്ഷണം എല്ലോ ത്തും കിട്ട്ണ്ട് എല്ലാ നാടൻ ഭക്ഷണങ്ങളും ആഹ് എവിടെ ദൂരെ ട്ട് പോലെ നാടൻ ഭക്ഷണംന്ന് പറഞ്ഞിട്ടെന്നെ സ്പെഷ്യലായിട്ട് ഇണ്ട് അതോണ്ട് പിന്നെ പ്രശ്നൊന്നൂല്ലാ
അതെ അങ്ങനെ ഇന്നിട്ട് പോയി വന്ന് ല്ലേ
ഏഹ്
വെക്കേഷനൊക്കെ അടിച്ച്പൊളിച്ച് വന്നൂലേ പറയാ
ഉം വെക്കേഷന് എങ്ങനാ പോയത് ന്ന് അറിഞ്ഞീല്ലാ അത്യാവശ്യ ആഹ് വെൽ വെല്യ വെല്യ ടൂറൊന്നും ഇല്ലാത്തേം കൊണ്ടേ വെല്യാ ഇതില്ലാ പക്ഷെ വീട്ട് എന്നും ഹോസ്പ്പിറ്റലും കേസും ഒക്കെ ആയിട്ടേനി ഇപ്രാശ്യം
ആഹ് അതെ
ഉം അതോണ്ട് പിന്നെ എങ്ങനെക്കോ ഇങ്ങട് മക്കക്കെന്നെ ഒര് എടങ്ങേറ് ഞങ്ങളെ എങ്ങട്ടും കൊണ്ടോയില്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്ന അയിന്റെ മുന്നെങ്ങനെ പോയിണെല്ലോന്ന്ള്ളൊരു സമാധാനൊള്ളു പിന്നെ അയിന്റെ എടേല് മക്കക്കൊരു എൻജോയ് കിട്ടാൻ വേണ്ടി ഒരു തോണി യാത്രക്കെണ്ടായിനി മക്കക്കെല്ലപ്പം ഞമ്മക്ക്പ്പം കൊ എന്തായാലും പ്രശ്നല്ലല്ലോ മക്കക്കാണല്ലോലോ ഓല്ക്ക് ആഹ് ഓര് മോളിങ്ങനെ പറയും ഉമ്മാ സ്കൂളില് പോയ എല്ലാരും ഇന്നോട് ചോയിക്കും എങ്ങടോ പോയിനിയോ ചോ ടൂറ് പോയിനിയോന്ന് ചോയിക്കും ഞാനെന്താ പറയാ ഓലൊക്കെ പോയീന്ന് പറയുമ്പോ ഞാൻ എവടെ പോയീന്ന് പറയണ്ട്ന്ന് പറയും എന്നിട്ട് ഓള് പറയും ആഹ് ഞാനിന് ഇവിട്ന്ന് പോയി ഞാൻ ഇന്റെമ്മാന്റെ വീട്ട് പോയി ഉമ്മന്റെ വീട്ട്ന്ന് ഞാൻ ഇന്റെ വീട്ട് ട്ട് വന്ന് അങ്ങനെ എയ്തിവെക്ക പറയണ്ടിവെരും ഓലോട് ന്നൊക്കെ പറയും
എന്താ ഹൗസ് ബോട്ടിങ്ങിലാണോ പോയത്
അല്ലാ സാ ഇല്ല മറ്റേ പുൻ ആഹ് ആഹ് തോണിലെന്നെ ഇപ്പം തോണിയാത്രക്കെ മക്കക്ക് ഒന്നും അറീല്ലല്ലോ തോണിയാത് ത്രാന്നൊക്കെ പറയുമ്പോ ഓൽക്ക് ഒര് എഞ്ചോയ് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഓ ഓള മോള മാമൻ കൊണ്ടോയ്തേനി
അതെ
ആഹ് മക്കളെല്ലാരേം വെച്ചിട്ട് അങ്ങനെ മക് ക്കക്കൊരിതായ്ക്കോട്ടെ ഞമ്മക്കല്ലല്ലോ ഇപ്പ മക്കക്കല്ലേ അയ്ന്റെക്കെ ഇത് രസെണ്ടാവാ പറഞ്ഞിട്ട് ട്ട് ഓനെല്ലാരേം തോണി കൊണ്ടോയ്ങ്ങട്ട് മറ്റേ കോല് കുത്തി ഇങ്ങനെ കൊണ്ടോവല്ലോ വെള്ളത്തി കൂടിയേ
ആഹ് അത് അയ്ന് ആൾണ്ടാവൂലോല്ലോ
ആഹ്
മാക്സിമം എത്ര പേര് കേറു അയില്?
അത് പിന്നെ വെല്യ തോണിയേനി എല്ലാ മക്കളേം കൊണ്ടോവാൻ വേണ്ടീട്ട് പൂയിന്റെ തോണിണ്ടാവല്ലോ
ആഹ് ഒരു പത്തമ്പത് പേരെക്കൊള്ളും
ആഹ് കൊറെ മക്കള് ചെറിയ ഒക്കെ ചെറിയ ചെറിയ മക്കളാണ് ആറില് ഏയില് എട്ടിലൊക്കെ പഠിക്കണ ആഹ്
ആഹ് ആഹ് ആഹ് ഞാൻ ഇത്രെയായിട്ടും തോണീല് കേറിട്ടില്ലാ ബോട്ടില് കേറിട്ട്ണ്ട്
ആഹ് ഞങ്ങക്ക് പിന്നെ ഇവിടെ തോണിം ബോ ഇപ്പൊക്കെ ഇവിടെ നിന്ന്ട്ടോ ബോട്ടെന്നേനി ഞങ്ങക്കിവിടെ ഏഹ് യാത്ര വണ്ടി വരെ അയില് പോവും
അതെ ആഹ് വെള്ളെള്ള സ്ഥലാവൂല്ലേ കായലിന്റെ സ്ഥലത്
ആഹ് ആഹ് ആഹ് ഞങ്ങക്ക് അക്കരെ അങ്ങോട്ടും ഇങ്ങോട്ടും അക് ക്കരെ അങ്ങട്ടും ഇങ്ങട്ടും കടക്കണെങ്കില് ബോട്ട് വേണ്ടീനി ഇപ്പ പാലൊക്കെ വന്നോയി ഇപ്പൊ ഉഷാറായി
പക്ഷെ അതൊരു വേറൊരു വൈബാണ്ലേ?
അതാ അതന്നെ അതും പുറത്തേക്ക് നോക്കി കുത്തിരുന്ന് വെള്ളത്തില് കൈയ്യൂട്ട് ഇങ്ങനെ കളിച്ചു പോവാൻ നല്ല രസാ
പക്ഷെ വെള്ളം കൂടുമ്പോളൊക്കെപ്പ എന്താ ചെയ്തർന്ന്
ഏഹ് അല്ല ബോട്ട് വെള്ളത്തിന്റെ ഒരു പ്രശ്നല്ല
അല്ല്യേ
ബോട്ട് ആഹ് ബോട്ടാകുമ്പോ വല്യ അത്ര അങ്ങനെ വല്യ പ്രശ്നൊന്നും ഉണ്ടായില്ല എന്നാലും ബോട്ടുയാത്ര നിന്നിട്ടൊന്നു അല്ലായ്ഞ്ഞു പാലം വന്നേരാണ് ഇപ്പോ ബോട്ട് യാത്രൊക്കെ നിന്നത്
അതെ അപ്പൊ പിന്നെ ബസ്സും ഇതൊക്കെ പോണ്ടാവൂലേ പാലത്തി കൂടെ-
ആഹ് ആഹ് ഇപ്പൊ എല്ലും പോവും മറ്റേ ഉം ആഹ് ബ ന്നെ ബൈക്കുകൾ മാത്രം ഒരു പത്ത് ബൈക്കുകളയില് കയറ്റിക്കൊണ്ടുപോവയ്നു പത്ത് ബൈക്കുകളും പിന്നെ എത്ര ആൾ വേണെങ്കിലും കെയ്റ്റാ അങ്ങനത്തെ ഒരു ബോട്ടേയ്ന്
ആഹ് മറ്റേ അങ്ങനെ കണ്ടിട്ട് മോളില് ബൈക്ക് നിർത്ത താഴത്തെ ആളുകൾ അങ്ങനെയാകൂലേ
ആഹ് ആഹ് ആഹ്
ആഹ്. ആഹ് പണ്ട് പറയണപോലെ അങ്ങനത്തേക്കന്ന് ഒണ്ടാർന്നു തോന്നണു ഇപ്പളല്ലേ പിന്നെ ഇങ്ങനെ റോഡിലൊക്കെ ത്രേം കൂടുതല് വാഹനങ്ങളൊക്കെ വന്നത്
ഫുള്ള് നെറയെ പാലംതന്നെ നെറഞ്ഞിക്കണ് എല്ലാടെത്തും. പാലായിണ്
അയന്നെ ഞങ്ങളിപ്പോ അടുത്ത് കടലിൽ പോയപ്പോ ഇങ്ങനെ ണ്ടായി ഏഹ് ബോട്ടിങ്ങിന് കുട്ടിയൊക്കെ പോയിണ്ടായി ഞാനൊന്നും പോയില്ലഇക്ക് പേടിയായി കടലിലൊക്കെ ബോട്ടിങ് ചെയ്യുമ്പഴേ
ആഹ് ആഹ് അഹ് പേടിയ അത് കണ്ടുക്ക്‌ണ് ഞാനും ഭയങ്കര പേട്യാ ഭയങ്കര സ്പീഡല്ലേ അ
ആഹ് പിന്നെ അതൊല്ലാ ആ അറ്റം വരങ്ങട്ട് പോവും ഫസ് സ്റ്റ് റൗണ്ട് ഇങ്ങനെ ഓരോരുത്തര് പോയി വന്നിട്ടേ കാണുമ്പോ മ്മക്കൊരു പേടി
തിരമാലൊക്കെ അടിക്കുമ്പം പേടിയാവും അയില് ങ്ങട്ട് എന്തോ ആയി പോവോന്നൊക്കെ തോന്നിപ്പോവും ക്ഷെ ഓലും നല്ല ബെൽറ്റക്കെട്ട് ഷറായിട്ടാ കൊണ്ടോണോക്കെ
അതെ അവര് പിന്നെ അവരിക്കവിടെ നല്ല പരിചയൊള്ള കാരണെ ആ ബോട്ട് ട്ടിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര എത്ര ദൂരെ വേണങ്കിലും പോവാനും പേടിയില്ലാത്തവരാണ്.
ഏഹ് അത് തിരമാലൊക്കെ വരുമ്പോ അത്ങ്ങട്ട് പൊന്തി താന്നൊക്കെ കളിക്കുമ്പോ നം ഓൽക്ക് അത്ര പ്രശ്നൽ പക്ഷെ നമ്മള് കരേന്ന് നോക്കി നിക്കണ നമ്മക്ക് പള്ളേ കാളും
അഹ് ആഹ് ഞാൻ കുട്ടീനൊക്കന്ന് പറഞ്ഞയച്ചിണ്ടായി ഇപ്പ ത്തവൻ വര്ണെ വരെ ഒരു പേടിയാർന്നു
ഏഹ് അള്ളാ.
ആഹ് അല്ലഏട്ടന്റെ കൂടെ പോയത് ന്നാലും ഒരു പേടി ആഹ് ഇങ്ങടെ ത്തുമ്പള് ആ തിരമാല ങ്ങനെ അടിക്കുമ്പോ അഅ് പൊന്തി പോവാണെ അപ്പൊ മറിയോ മറിയോന്നൊക്കെ പേടിയായിട്ട് അല്ല അത് കൊറച്ച് ടാസ്ക്കന്നെട്ടോ നമ്മള് അത്രയും ധൈര്യള്ളോരെന്നയില് പോവുള്ളൂ
ഉം അതേപോലെ വേറൊന്നുണ്ടല്ലോ ഒരു പൈപ്പിന്റെ മോള് ഇങ്ങനെ കേറി നിന്നിട്ട് അത് കണ്ട്ണോ? എന്തോ വാട്ടർ വാട്ടറില് എന്താ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടുള്ളൊരു
ആഹ്
ഞൻ ഒരു പൈപ്പിന്റെ മോള് ഇങ്ങനെ കേറി നിന്നിട്ടാ വെള്ളത്തി കൂടെന്നെയാണ് ആഹ് പൈ ഒരു
ആഹ് ആഹ് കണ്ട് ണ്ട് ആഹ് ഞാൻ വീഡിയോല കണ്ടിണ്ട്
ആ അത് ആ അതിങ്ങനെ പോവും എങ്ങനെ നിർ ത്താ അഹ് അതുപോലെ ഇങ്ങനെ താവും ചെയ്യും പൊന്തും ചെയ്യും എങ്ങനൊക്കെ ഞ്ഞം ആ, ആ.
പിന്നെ വെള്ളത്തിന്റെ മോൾ കൂടെ മറ്റേ എന്താ പരച്ചുട്ടോ അങ്ങനെന്താ സംഭവംണ്ടല്ലോ. ആ ആയിക്കോട്ടെ.